ഹലോ ആ വോയ്സ് ക്ലിയർല്ലേ കേൾക്കുന്നോ
കേൾക്ക്ണ്ട്
എന്തൊക്കെ സുഖല്ലാ
സുഖാണ് കൊയപ്പൊന്നുല്ല
ഫുഡക്കെ കഴിഞ്ഞ് ആ സുഖമാണ് ഫുണ്ടൊക്കെ കഴിച്ചില്ല
ഇല്ല നോമ്പാണ്
ആഹ് ആഹ് ആഹ് ആഹ് നോമ്പടുത്ത് -
ആഹ് നോമ്പതി ആ കുട്ടികൾ വരാനായി തൊടത്തേക്കുന്നു
ഇന്ന് കാലാവസ്ഥ ഒക്കെ എങ്ങനുണ്ട്
രാവിലെ പറ്റ മോശായിരുന്നു ഇപ്പൊ വലിയ കൊയപ്പല്ല ഉം നല്ല മഴായിരുന്ന്. ഉം അത് കാരണം പോ പുറത്ത പോവാാൻ വിചാരിച്ചതൊക്കെ കൊളായി പോയി. മഴണ്ട് പുറത്തിറങ്ങാ ഉം പൊറത്തിറങ്ങാൻ പറ്റില്ല.
ഏഹ് എന്തെന്നാ പ്രത്യേക എന്തേനും ഉണ്ട. സ്പെഷ്യൽ എന്തേലും ഉണ്ടെന്ന്. സ്പ പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോയിക്ക. ഫുഡ്‌.
ഫുഡ് ഇന്ന് രാവിലെ സ്കൂൾക്ക് കൊണ്ടാകാൻ വേണ്ടിട്ട് ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കി അത് ഇ ഈ വൈകുന്നേരത്തി ഇനിയിപ്പോ ബീഫ് ഉണ്ടായിനി പൊറത്തട്ട കൊ ണ്ടറിച്ചിടെ
ആഹ് ആഹ് എത്ര മക്കളെ
മൂന്നാള്
എല്ലാരും പഠിക്ക
ആഹ് മൂത്താള എഴിലെ
ഒക്കെ പഠിക്കളല ഉം
ആ മൂത്താള ഏഴാം ക്ലാസ്സിലാണ്. രണ്ടാമത് ആറ് ലെ അവിടെ എങ്ങനെയാണ്.
മോന മോള. എനിക്ക് രണ്ടാണോ രണ്ട പെണ്ണും നാലാളോ.
ഏ വലിയരായികാണാ
ആഹ് പെങ്കു പെങ്കുട്ടികളെ രണ്ടാളേം കെട്ടിച്ചു വേറെ- ആഹ് പെൺകുട്ടികളെ എന്തായാലും കെട്ടിച്ചു വേറെ കുട്ടികളെ കഴിക്കണം- വേറെ കുട്ടികളായിക്കണു മോൻ എന്റെ ചെറിയ മോന് ഇരുപത്തിരണ്ട വയ സായ് ചെറുത് രണ്ട് ആൺകുട്ടികളാ- മോന് കല്യാണം കഴിക്കാറായി വല്യൊന് ഇര് വന് ഇരുപത്താറായി-
അത് ശരി വല്ലി-
മ് ഹ് ആഹ് അവരൊക്കെ വലുതായി- മൂത്ത പെൺകുട്ടികളായ വേണ്ടല്ലോ ഓര് രണ്ടാലും പിന്നെ ഒന്നര വയസിന് മാറ്റമള്ളായിരുന്നു- ഞമ്മളെനെ ചെന്നൊക്കെ ചെറുപ്പ- പ്പൊത്തന്നെ പിടിച്ച് കെട്ടിക്കലല്ലേ ഇപ്പളല്ലേ പതിനെട്ട് വയസ്സ് ബാക്കിയുള്ളൊക്കെനിബന്ധനൊക്കെ വന്നെ അന്നൊന്നും അതൊന്നില്ലല്ലോ? നമ്മ കെട്ടിക്കണ കാലത്തോന്ന് എന്നെ കെട്ടിക്കണ കാലത്തത്തൊന്നുംന്നില്ല- എന്ന ആഹ് ഇപ്പൊ പെൺകുട്ടികളെ ഇരുപത്തിനാല് ഇരുപത്ത ഞ്ചക്കെ ആയാല ആഹ് പതിനെട്ടും അല്ലപ്പൊ നല്ലതാണ് അറിഞ്ഞാല് - ആഹ് ഇപ്പൊയിനി ആൺകുട്ടിയക്കാട്ടിവെഷ വയസ് ഏറ്ണത് പെൺകുട്ടിയെക്ക് വയസേറിന്നില്ലല്ലോ ആൺകുട്ടിയക്കാണ് വയസ് ഏറണത് വേഗം- മ് പിന്നെന്തൊക്കെയ കൃഷിയും കാര്യങ്ങളൊക്കെ ഒണ്ടോ?
ഇല്ലൃ അങ്ങനെ കൃഷിയൊന്നും ചെയ്യൊന്നില്ല - ഇവർ നവരൊക്കെ നോക്കാൻ തന്നെ വേണം കൊറച്ച നേരം പണി-
വീട്ടിലാരങ്ങളോ-
ഉം ആഹ് അങ്ങളാ ഉള്ളു
പിന്നെ യാത്രൊക്കെ പോനും ഇഷ്ടാ-
ഇല്ലൃ അങ്ങെ പുറത്തോക്ക ഇല്ലൃ ആഹ് - പോ അങ്ങനെ പോക്കൊന്നില്ല- എത്രങ്കിലൊക്കെ-
കസ്ബൻഡ് നാട്ടിലാ
അല്ല പ്പോ വന്നതാണ്.
ഏഹ് നാട്ടിൽപ്പോ ഔടെഇണ്ടായ് രിക്കൂല വെരുമ്പളൊക്ക ഒന്ന് ടൂറൊക്കെ പോണ്ടേ പൊറ്ത്ത് കുട്ട്യേളെക്കെ കൂട്ടീട്ട് ബെസ്സല്ലേ
ഇല്ല പോ പോയി വൈകുന്നേരം വ
ഉം ആഹ് അങ്ങനാലും മതി നേര്ത്തെ പോയി വീട്ട്കരന്നൊക്കണം നിക്കണൊന്നൊന്നുല്ല ആഹ് ആഹ് കുട്ട്യേൾക്ക് ങ്ങനെ ഒഴിവൊള്ളയ്സൊങ്ങളിലൊക്കെ എയ് ലേക്കയ പോയി
ഏഹ് അഹ്പ്പോ എട്ക്കൊക്കെ പോക്ക്ണ്ട്
പിന്നെ പുസ്തകം വയന അങ്ങൻത്തൊക്കെ ഇഷ്ടണ്ടാ വായിക്കാനൊക്കെ ഇഷ്ടണ്ടോ
വായിക്കാനൊന്നും അങ്ങനൊരു വായിക്കലൊന്നുല്ല ഇല്ല വായനൊന്നുംല്ലതികൊന്നു ആഹ്
ആഹ് ആദ്യത്തായിരി വായന ന്നും വല്യേ നെ ഞാനൊക്കെ നല്ലോണം വായ്ച്ചീനാളേ ഇൻക്കൊക്കെ എന്ത് കിട്ടിയാല് അര്ച്ച് പൊറ്ക്കി നാൻ വായിക്കാ എന്താ എന്താന്ന് തേടീട്ട് പോണ്ടടെക്ക്യേക്കാരം അപ്പ് ഈ ഫോൺ കിട്ട്യാര പിന്ന ഫൈനൊന്നും വല്ലാതാണ്ട് ഇട്രസ്റ്റ്ല്ല ഇപ്പങ്ങനെ ടൈമൂല്യ നാലൊ എന്തേലൊക്കെ കിട്ട്യാന്ന് വാച്ചോക്കും ഉം ക്ക പത്രം പോലും വേണ്ട ടി വി കാണൻ വേണ്ട പത്രം വേണ്ട ഒന്നും വേണ്ട ഇപ്പക്കും ഇ ഫുൾ ടൈം
ഏത് ഉം ഏത് കുട്ട് കുട്ട്യേളെട്ത്തും കുഞ്ഞി കുട്ട്യേളട്ത്തും ഫോണന്നെ
കൊറേ കുട്ട്യേൾക്കും വേണല്ലോ നമ്മ തെങ്ങാട്ടീ ബുദ്ധിവിവരോം ഓല്ക്കാണ് ഫോണ് മെ അയ്നെ കുറിച്ചി കൊക്കൊക്കറ്യ നമ്മക്കൊന്നും ഒന്നും അറീല്ല അവൻത്തോക്ക്യാല്
അവർക്കൊക്കെ നിച്ചണ്ട്
ഉം എന്തേലുത്ണ്ടെങ്കി ഓലോടോയ്ച്ചാ തി എന്തേലും ഒന്നാക്കി തരൂ
ആഹ് അവര് പഠിപ്പിച്ചരു ഞമ്മക്കൊക്കെ
ഉം
ഇതെങ്ങനേണ് അതാണ്ന് ള്ള ഹ് അവരോട് ചോയ്ച് മനസിലാക്ക്യാ മതി
ഉം ചക്കിം മാങ്ങ്യ അങ്ങൻത്തൊക്കെഇണ്ടാവുലേ തേങ്ങ പറമ്പോ അത്യാവശ്യം നോക്കെല്ല
ഏഹ് അതൊക്കെണ്ട് ചക്കിം മാങ്ങിം തേങ്ങെം അടക്കെം നെല്ലും ഒക്കണ്ട്
ഏ നെൽകൃഷിണ്ടാ
ആഹ് ഇപ്പണ്ട്
ആഹ് അതന്നെ ഒരു പണിയാണല്ലൊ ലേ അയ്ല് പാടത്ത് പണിക്കാരും തൊക്കെ ഇണ്ടാവല്ലോ
ഇല്ല ഞങ്ങള് ഇണ്ടാക്ക്ണില്ല
പാട്ടത്തിന് കൊടുത്തതാ
ആഹ് എളയനെ ഇണ്ടാക്ക്ണ്ട്
ഉം കാണാ രസാലെ അങ്ങനക്കെ ഓരോ സ്ഥലൊക്കെങ്ങള കണ്ടപ്പോ ഒരു വിതൊന്നും കാണാൻല്യെല്ലൊ അങ്ങൻത്തെ സ്ഥലങ്ങളൊന്നും
നെല്ല് നെല്ല് കൊഴഞ്ഞക്ക് ഇപ്പണ്ട് പയറേരുന്നു ഇറച്ചി പയറേണ്ടാക്കിാണ് പാട നറച്ചു പയറേരുന്നു
ഞാന് കുട്ടീന്ന്ന്നൊക്ക ഇന്റെ വല്ലിമാന്റെപ്പൊക്കെ പോയിന്നു പയറ്ണ്ടാക്കാന് കുഴിച്ചു ത് അറക്കാൻ പോയിര്ന്നു ആ നറ്യേ നൊട്ടങ്ങ ഉണ്ടാവും അന്ന ട്ടൊക്കത്തക്ക് നല്ല രസാണ് അ നൊട്ടങ്ങനെ പറയ്ക്കാനാ ആ പയർ ഉഴിച്ചിട് നോട്ത്ത് ഔടെ നറ്യേ ഇണ്ടാവും നൊട്ടങ്ങ അപ്പനൊട്ടങ്ങക്കല്ല മരുന്നാണ് ഭയങ്കര വെലേണ് ഡിമാൻഡ് ഇള്ള സാധനയിക്ക്ണ് അന്നൊന്നും ആർക്കും വേണ്ടായിരുന്നു
ഉം ഉം
നൊട്ടങ്ങ അറീലെ ഒരു കുരു കുരു ആയിട്ടുള്ള ഉം വല്ലിയപ്പ അത് ഭയങ്കര ഫേമസ് ആണോ ഉം നല്ല വെലേണേലോ പ്പോ അയ്‌ന് നല്ല മര് ര്ന്നാണേലോ അത്
ഉം മറ്റേത് അത് അത് പൊട്ടിച്ചിങ്ങാണ്ട് നമ്മള് ആഹ് അത് നമ്മടുത്തങ്ങാണ്ട് പൊട്ടിക്കും ചെയ്യുവല്ലോ നെറ്റത്ത് വച്ചിട്ടൊക്കെ കുത്തി പൊട്ടിക്കുവല്ലോ
ആഹ് അയിന്റെ ഉള്ള്ത്തെ ആ കുരുവൊക്കെ ഒഴിവാക്കി കളഞ്ഞ്ക്കാണ്ട് രസേരുന്നു അന്ന് സ്കൂൾ പോണ ആ ടൈമില് അതൊക്കെ നുള്ളിപ്പൊറുക്കി നടക്കന്നല്ലേയ്നോ ഇപ്പത്തെ കുട്ടികൾക്ക് അതൊ എന്താന്നും കൂടി അറീല
ഇല്ല പിന്നെ കുട്ടിക്ക് പർഞ്ഞ് കൊട്
എന്തെല്ലാം ള്ളെ തൊടൂല് ഇപ്പൊ തൊടൂല് എന്തേലും ഒരു ഇല അറിയോ ന്ന് പറഞ്ഞ വേറെ എന്തേലും എലെയ്റ്റൊക്കെ ഇപ്പോ അങ്ങനത്തെ മക്ക ഞങ്ങൾക്ക് ഇവിടെ സപ്പോട്ടാ ജാതിക്ക ഉം ഡ്രാഗണ് ഇതൊക്കെ ഉണ്ട് ഞങ്ങക്ക്
ഉം
ഉം ഉം അങ്ങനെ ഫ്രൂട്ട്സിന്റെ തയ്യള് ആ സ പ്പോട്ട നല്ലോണം കായ്ക്കും അത് കൊണ്ടോവും ജന്തുക്കള് കൊണ്ടോവും ആ ത് ത്താണ് അണ്ണാൻ കൊണ്ടോവാണ് തിന്നാണ് നല്ല മധുരാണ് ഞങ്ങളെ സപ്പോട്ട ഞാ പൊട്ടിക്കും ഞങ്ങള് പൊട്ടിച്ച് ക്കാറുണ്ട് പഴുപ്പിക്കാൻ വക്കും അത് കേറി പൊട്ടിച്ചു വെ ച്ചെങ്കിലെ അത് കിട്ടൂള്ളൂ അല്ലാതെ അതിന്മേൽ നിന്നതായാൽ പിന്നെ കിട്ടൂല്ല അങ്ങനെ കൊണ്ട് പോകും കൊറേ ഉണ്ടായി തൈ വച്ചായിരുന്നു നല്ലോണം കായിച്ചിരുന്നു നല്ല അത്യാവശ്യം വലുപ്പമുള്ള കായാ
ഉം ഞാൻ ഇപ്പോ ഇന്ന് ഒരു റമ്പൂട്ടാന്റെ തൈയ്യ് ഞാന് മീഷോയില് ഓ ചെയ്‌തിട്ടാ പൊട്ട് ഇന്ന് ആ ഇന്ന് ഇവി ടെ കൊണ്ടുന്നന്ന് പറയുമ്പോ അത്രയും കൂടി ആഹ് കണ്ടപ്പോ വ ലുതായിരുന്നു നല്ല കായ ഉണ്ടായിന്ന് നല്ല വല്യ മരം ഇപ്പൊ ഒരു വേത്തലിന്റെ അത്ര വലുപ്പം ഞാൻ റിട്ടേൺ ചെയ്ത് എന്തിനാ ഇപ്പോ അത് അങ്ങനത്തെ ആ അങ്ങനത്തെ കൊറെ തൈകള് നമ്മടെ അവിടെ തന്നെ ഉണ്ട്
നല്ല വില ആയാ
ഇല്ല അധികം വെല ഇല്ല്യാ
അങ്ങനെ റിട്ടേൺ ചെയ്തിട്ട് കൊടുത്തിരിക്കൂല്ലേ അങ്ങനെ പറ്റുവോ ഇപ്പം
റിട്ടേണ് കൊടുത്തിട്ടേയുള്ളൂ ഇനി അവര് വന്ന് വാങ്ങിക്കൊണ്ട് പോവും
ഉ ആ നമ്മള് കാണുമ്പോ ഫോട്ടോത്തെ കാണു നല്ലതാണ് കരുതിക്കാണ്ടെ അതൊക്കെ അതിനെകാട്ടിൽ നല്ലത് നമുക്ക് ഇവിടെയൊക്കെ പോയിട്ട് വാങ്ങുക നല്ലത്
ഉം അത് തന്നേ ആഹ് നഴ്സറിയിലുണ്ട് ഞങ്ങളവിടുന്ന് വാ ങ്ങിയിട്ടുണ്ട് ഇപ്പൊ കൊറേ കവുങ്ങും തൈയ്യും തെങ്ങും തൈയ്യുമൊക്കെ ഒക്കെ അവിടെ പോയി കൊണ്ടുന്നേക്കണ് പക്ഷെ ഇതില്
അങ്ങനെ കൊണ്ടുവന്നതായിനു ഓരോ കമ്പ് കൊണ്ടുവന്ന് എത്ര ബലക്കനങ്ങളൊക്കെ കൊണ്ടന്ന് കുത്തിയത് ഇപ്പോ ഞങ്ങള് അതിമേന്ന് എത്രോ വെട്ടി ഒഴിവാക്കണത് ഞാൻ പറയണതൊക്കെ ഇങ്ങള് വിറ്റ് എത്ര കാശിന് ഉണ്ടാവൂന്നറിഞ്ഞ് അതിനോട് ഞങ്ങള് വെട്ടി തൊടുവിക്കൂടെ ഇങ്ങനെ കാട് പറ്റ വരികയാങ്ങളും മറ്റന യുമ്പോ ഒരു ബുദ്ധിമുട്ടായ മള്റ റിിക്കൊണ്ടന്നോ നുമമ്മള്
അപ്പ അത് ക അയിന്റെ കഷ്ണം മുറിച്ചാ തന്നെ കുഴിച്ചിട്ട് തന്നെ ഉണ്ടാവൂലേ
ആഹ് അന്റേമ്പ് ഉണ്ടാവ ഇവിടൊക്കെ ച്ചിട്ട കുച്ചിട്ട മുന്ന തന്നെപ്പ അന്നെ ഒരു കാടായി തോന്നി ഇയി തുടങ്ങി നിങ്ങളെ കായിച്ചക്കുമ്പോ നല്ല രസ കായണ്ടാണ് ടൈമ ഇപ്പ നിറയെ കായുണ്ട് അത് മുന്നിലൊന്നും പറ്റൂല്ല അതൊക്കെ ഒരു ശല്യമാണ് മുള്ളരു ഇതൊക്കെല്ലേ എങ്ങനെ- പടന്നന്ന് വരുമ്പോളേ
മുുള്ളാനല്ലേ
നേരത്തെ മുഖത്തൊക്കെ കേറും മുറ്റടിക്കാൻ പൊകുമ്പോ നമ്മളൊക്കെ ആ ഒരു- ബുദ്ധിമുട്ടാണ് എനിക്കൊക്കെ അത അവിടെ ഉണ്ടായിച്ചു
ആഹ് ആഹ്
ഒഴിഞ്ഞ പറമ്പിലോക്കെ നല്ല സൂപ്പറായിട്ട് ടെറ - മച്ചിന്റ മോളിൽ അങ്ങനെക്കെ ഉണ്ടാക്കാൻ പറ്റും
ആഹ് ആഹ്
നല്ല വെയിലും ആണ് ആ ആക്കെ രണ്ടും ഉണ്ട് ചോപ്പും ഉണ്ട് ണ്ട് ഉണ്ട് ഉണ്ട് വെള്ളണ്ട് പഴം കണ്ട ഒക്കെ ഒരേ ചൂപ്പ് റെഡ് കളർന്നെ പുറം നമ്മള് മുറിക്കുമ്പോ വെള്ളയും ഉള്ളില് റോസ് ഉം റോസ്ണ്ട് മഞ്ഞൊക്കെ ഇണ്ടാവല്ല ഉ ടഷ്ട ആറു മാസല്ല ടേസ്റ്റ്ള്ളത്
ഉം
ആതൊക്കെപ്പാ ജൂസ് അടിക്കണം നല്ലതാണ് ബ്ലഡൊക്കെ ശുദ്ധിയക്ക് ഉ ഒരി ആൾക്കാർക്കൊന്നും- പറ്റ പക്ഷെ ടേസ്റ്റ് പറ്റൂല നമ്മക്ക് നല്ല - സാധന വല്ല തടിക്കല്ല സാധനം ഇല്ല വിലണ്ടല്ലോ ഞങ്ങള് വിക്കലൊന്നുംല്ലട്ടാ ഇല്ല ഞങ്ങും ഇതുവരെ കൊടുത്തിട്ടില്ല അ ക്കും അവനൊന്ന കൊടുക്ക കടിക്ക് അങ്ങന കൊടുക്കലോ കൊടുക്കലോ ആഹ് ന്നായിക്കോട്ടെ